ഹലോ ആഹ് കേക്കാ
അഔട്ത്തെ റൈഞ്ചിന്റെ പ്രശ്നൊക്കെ പോയപ്പോ
റേയ്ഞ്ച് ണ്ട് പ്പോ എന്താ ന്നറീല നല്ല റേയ്ഞ്ച് ട്ട്ണ് ണ്ട് ഞാന്പ്പൊ മോളിലാണ് അതോണ്ടായിരിക്കും
ഉം റേഞ്ചില്ലത് മുണ്ടേണ്ടാറയാ ചെലപ്പോ റേഞ്ചണ് പോവുത് കേട്ടാ
ആഹ് ആഹാ ഇപ്പ മായേയ് പെച്ച്ണ് ണ്ടവടെ
ഇല്ല ഞാൻ പെരീന്ന് പോന്നപ്പോ മഴയ്റ്റ് കോട്ടൊക്കെ ട്ട്ട്ടാ പോന്നേ വടെ ഈ കടീക്കെത്യേപ്പോ ചോരൂം ചെയ്തു
ഇല്ല ഇബടീല്ല ഒന്ന് ങ്ങനെ തുള്ളീട്ണ് ണ്ട്.
ഉം ഉം പള്ളിക്കക്ക് പോണ നേരത്തും മയെന്നേര്ന്നു.
ഏഹെ നല്ല മയേന്നുലേ
ഉം
ഉം
രണ്ടാളും സ്കൂൾക്ക് പോയിറ്റില്ലെ മറ്റോള് സ്
പിന്നെ ങ്ങള് പണ്ടുങ്ങനെ ക്ലിയറില്ലാത്തോണ്ട് വള്ളത്തിന്റെ പ്രശ്നൊന്നും ഉണ്ടൂല്ല
പിന്നേ ണ്ട് അവടെ മറ്റേ മ്മളെ അട്ത്തില്ലാ അഹ റോഡ് സൈഡ് കൂടെക്കെ കെയറീക്കുണയ് ആഹ് കെയറീക്കുണയ് ആഹ്
ആഹ്
റോഡും പാടൊക്കെ ഒന്നൈക്കുണു.
റൊഡോക്കെ നർഞ്ഞുക്കുണോ?
റോഡും പാടോം ഒന്നൈക്കുണു നർഞ്ഞ്ട്ടെയ്
അള്ളാ ഹേ
അല്ല ഈ സമയത്ത് കുട്ട്യാക്ക് സ്കൂൾക്ക് ലീവൊട്ത്ത് കഴിഞ്ഞാലെയ്
കുട്ട്യാള പ്പൊ വള്ളം തെരഞ്ഞ് വള്ളല്ലോടത്ത്ക്ക് പോവും പിന്നെ അവിടെ ഐലും വല്ല്യേ അപകട ണ്ടാക്കും.
ഉം ആഹ് മീം പുടിച്ചാനും അങ്ങൻ ത്തീനൊക്കെ പോവും. ലീവ് കൊട്ത്ത്ട്ടില്ലെങ്കി സ്കൂളി ണ്ടാവോ സ്കൂളിന്റെ ഉള്ളില് ണ്ടാവും.
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ പിന്നടാ ഏതായാലും ഞ്ഞിപ്പോ പ്പ രണ്ടീസം പെയ്തിലെ ഞ്ഞി കൊർച്ചീസം വെയ്ലാക്കാരം അങ്ങനെണല്ലോ മഴ ഒന്ന് പെയ്താ പിന്നെ വെയ്ലറിച്ചും.
അങ്ങനെ കെരുതാ പറയാൻ പറ്റൂല ചിലപ്പോ പെരു മയേക്കാരോ
പറൻ പറ്റുല എന്തൊക്കെയണാവോ മയയും വെയിലൊക്കെ ക്കെ ഞമ്മള് തീരുമാനിച്ച്ണതല്ലല്ലോ പിന്നെ ഇഞ്ഞെ ഏതാ ഇന്ന് ഏതാ കളി ഫുട്ബോള്
ആൾക്കാരെ
ഉം
ഇന്ന് അർജന്റീനന്റെ ഇണ്ടോ ഇന്നാണ് അ റീല ഇന്നലെ ഫ്രാൻസിന്റെ ഇണ്ടായിരുന്നു ഇന്ന് ഏതാ കളിചറില്ല ഞ്ഞാൻ നോക്കിട്ടില്ല
ആഹാ ഇന്നലെ ഫ്രാൻസിന്റെ ഒന്നരക്കൊക്കെ ആണല്ലേ ഒരു മണി
എന്നാലും ആഹ് ഇന്ന് ചെൽപ്പോ വേറെ ഏതോരു ടീമേൾണ്ട് ഇംഗ്ല ണ്ടോ അങ്ങനേതൊക്കെ രണ്ട് ടീമുകളും കൂടി ഇണ്ട്. ഓൽത് ണ്ട്ന്ന് സംശയണ്ട്
ആഹ് ജ്ജ് പ്രൊജക്ട് പ്രൊജക്ടിലാ കാണല്?
കളിക്ക് ഏ അതൊക്കെ വാടകക്ക്‌ കൊട്ത്തക്കാണേ
ജ്ജ് എവ്ടുന്നാ കളി കാണല്
ഞാന് കുടീന്നന്നെ അല്ലെങ്കി ഇപ്പ ആടെ പീഡ്യൊക്കെ വാലവാടിന്റെ മേലെ പിന്നെ പ്രൊജക്
പെരീല് എന്താപ്പ അപ്പൊ പീ പെരീല് എന്താ കാണാന് പ്രൊജക്ടോ
പെരീല് ഒരു ടി വി ഇണ്ട് അല്ല
ആഹ് അത് ഏത് ടി വി ചൊമര്മ്മ വെക്ക്ണ ടി വ്യോ അതോ സാധേ
ചൊമര്മ്മ വെക്ക്ണ ഒരു ചെറിയ ടി വി ണ്ട് അവ്ടെ നെലവില്. അപ്പൊ കുട്ട്യാക്ക് അത് പോരാ അയ്ന്റെ വൽ ത്ണ്ടോയ്ച്ചപ്പോ കടേല് നേരാക്കി വച്ചിട്ട് ഒരു കൊല്ലായിട്ട് കൊണ്ടോവാത്ത ഒരു ടി വി ണ്ട് ഒരു ഇമ്പെക്സിന്റെ മുപ്പത്തി രണ്ട് ഇഞ്ജ്
ആഹ് അപ്പ അങ്ങനെ അയ് നമ്മള് ഇട്ത്ത അയ്ന്റെ ആള് വരൂലേ?
അയ്ന്റെ ആള് വര്മ്പോ കൊണ്ടോയി കൊട്ക്കണം. ഒരു കൊല്ലായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ.
എന്താ അങ്ങനെ കൊട്ന്നെ പ്പ ആൾക്കാരിതെന്തിനാ നന്നാക്കി കൊ നന്നാക്കാൻ കൊണ്ടേ കൊട് ക്ക്ണ കൊണ്ടകാതേല്ലേ
ആൾക്കാരയ്ന് നന്നാക്കാൻ തരുമ്പോ വേറെ വർത്താനും നന്നാക്കി കൊണ്ടോവ്മ്പോ വേറെ വർത്താനു ആക്കരം ഇത് ഇപ്പൊ ഈ ഈ ടീ വി മറ്റാ ടീമ് ഓലെ വീട് വിറ്റിങ്ങാണ്ട് പോയി വീട് വിറ്റ് പോവാ ർഞ്ഞാല് ഓല്
ഉം
സാമ്പത്തികായിട്ട് അങ്ങനെ ഇല്ല ടീമൊന്നല്ല. ബോഡ് ഇടിക്ക് പോയതേര്ന്നു. ബോഡ് മാറ്റ രണ്ടായിരം രണ്ടായിരം ർപ്യ ബില്ല്ണ്ടയ്മ്മെ റെഡിയാക്കിയത് ബോർഡ് മാറ്റിയത്
ആഹ്
അപ്പൊ അത്തരിം പൈസ ഓലെര്ത്ത് ഇല്ലാത്തോണ്ടാവും
ആഹ്
പിന്നെ അത് കൊണ്ടോയ്ട്ട്ല്ല.
ഏഹ് അതാക്കാരം
അപ്പൊ ഇന്നോട് പർഞ്ഞു സാനം റെഡ്യാക്കിക്കോ സാനം റെഡ്യാക്കിക്കോ പെൻഷൻ കിട്ടട്ടെ ന്നിട്ട് കൊണ്ടോവാർഞ്ഞ് ല്ലാത്ത ടീമാണ് പൊതുവെ പിന്നെ ഓലെ നമ്മള് സ്ത് സ്ഥിരം കാണ്ണ ആൾക്കാരാണ്. ഓലോട് നമ്മള് പറിം. പിന്നെ ഓല് കൊണ്ടോൺല്ലെങ്കി കൊണ്ടോണ്ട ഏതായാലും അവ്ടെ കുടീല് കളി കാണ്ണ്ട് ഓല്ക്കെന്നെയാണ് നഷ്ടം ഉം ഓൽത്ത് കായ് ണ്ടാവുല്ല. പിന്നെ പ്പോ ഓല് വാടക പെരീലാണ് അവിടെയും ടി വി വെക്കാള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല.
ആഹ് ആഹ് ആഹ് ഏഹ് ഏഹ്
അപ്പൊ പിന്നെ കൊണ്ടോൺല്ല വെച്ചിട്ടേര്ക്കും. ഞാ ഒന്നും രണ്ടും മൂന്നൊക്കെ വട്ടം പറയും. ഞാ ഡെയിലി കാൺണ ആളെ ഞാൻ ഇവടെ ഇല്ല ആളെന്നെയാണ് നാലു മണിക്ക് ഇവടെ പീഡ്യെലെർങ്ങിയൊര് ചായുടിണ്ട്. അപ്പൊ അവ്ടെ ഉണ്ടാവും ആള് ദിവസം
ആഹ് ന്നിട്ട് അങ്ങനെ
ഞാ പറിം ചെയ്തുക്ക്ണു ഇച്ച് അയ്ന്റുള്ള്ത്തെ ബോട്നാവശ്യം ആഹ് ഞാൻ പറയും ചെയ്ത്ക്ക്ണ്. ഇച്ച് അയ്ന്റെ ഉള്ള്ത്തെ ബോഡ് മാറ്റിയത് ആവിശ്യം വരിയാണെ ഞാ ഊരും പിന്നെ പയേ പോൽത്തന്നെ കൊണ്ടോണ്ടിയെര്ന്ന് പർഞ്ഞുക്ക്ണ് ഞാന്
ആഹ് ആഹ്
അല്ലാതെ നമ്മള് കായ് മൊട്ക്കി സാധനം വാങ്ങി കൊട്ന്ന് വെച്ചാണ്ട് റെഡിയാക്കിയിട്ട് പിന്നെ ഓല് അവ്ടെ ഇടല്ലേ
നന്നാക്കാൻ കിട്ടല്
കര്ന്റിന് കുത്തി കൊടുത്ത് വർക്കെയ്യ്ച്ച്ണ എല്ലാ സാനും
എല്ലാ സാനോ ല്ലേ
വർക്ക് ചെയ്ച്ചണ എല്ലാ സാനം ഒരുവിധം അതായത് ഈ വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് എ സി വള്ളംടിച്ണ മോട്ടർ അത് ലെയ്ൻ വർക്ക് ക്കായതുകൊണ്ട് എടുക്കലില്ല അല്ല അത് ലയിൻവർക്ക് ആയതുകണ്ട് ലൈന് കൂടി പോയി എടുക്കണ്ടതായതുകണ്ട് അ്മയ്ക്ക മല്ലുകട്ടൽ ഇല്ല വാഷി മെഷീനും ഫ്രിഡ്ജും ഏസി ഇല്ല ഇല്ല ലൈനി കൂടി പോയാല് ഞാന് കടേൽച്ച് നടക്കൂല കടേൽ ആളുണ്ടാവൂല
ആഹ എന്നാ ഒരു ദിവസം ലൈനി കൂടി പോൻ മാറ്റി വെചൂടെേ
അതായാല് അങ്ങനൊന്നും ഉണ്ടാവുല നമ്മള് ലൈൻ കൂടി ഇറങ്ങാൻ നിന്ന ആൾക്കാര് വിളിച്ണേനുസരിച്ച് പോണ്ടി വെരും എപ്പളാ വിളിച്ച്ണുച്ച അപ്പം പോണ്ടിവെരും
ആഹ
ഏഹ് കടയിൽ അത്യാവശ്യം വർക്കില്ലോണ്ട് പിന്നെ നമ്മള് വെറുതെ അയിമ്മെ മല്ലി കട്ടേണ്ട ആവശ്യമില്ലേ
ആ് ഇന്നാലും അത്യാവശ്യ കാര്ക്കൊക്കെ പോയി നേരാക്കി കൊടുക്കൂല്ലേ
അത്യാവശ്യക്കാർക്ക് പറഞ്ഞാല് പിന്നെ ഈ ഇൻവേർട്ടർ നമ്മള് പെരി പോയിട്ട് ഊരിക്കൊണ്ടെരെണ്ടി വരും
ആഹ അപ്പൊ ചെല്ലു ലേ
ആഹ്‌ അത് നമ്മൾ അങ്ങനെ പോയി മറ്റേ പെരി പോയി ഊരിക്കൊണ്ടരെന്നെ വേണ്ടി വരും അല്ലാത്ത ഐറ്റംസാൾ ഒന്നും പെരി പോയി റെഡി ആക്കെയെല്ല ഒക്കെ ഞാൻ മാക്സിമം ഇങ്ങിട്ട് കൊണ്ട് രിച്ചു ചില ആൾക്കാര് ഗ്യാസ് സ്റ്റവ് ഒക്കെ ശരിയാക്കാനൊക്കെ പെരിക്ക് വിളിച്ചും അത് ഞാൻ ഇങ്ങട്ട് കൊണ്ടരാൻ പറയും
ആഹ ആഹ്‌ ഗ്യാസ് സ്റ്റാവ്വോ ഗ്യാസ് സ്റ്റാവ്മ്മെ എന്താ പ്പൊ ഇത്ര കരണ്ടിന്റെ പണി അത്‌ കരണ്ടിന്റെ സാനം അല്ലല്ലോ
അല്ല അത് ശരിയാക്കണെങ്കില് പിന്നെ അതിന്റെ വാൾവ് അടയാ ഗ്യാസ് കട്ടാതെ ഇരിക്കുക മഞ്ഞ കളറ്ല് അടയാ പിന്നെ പാത്രത്തിമ്മെ കരി പിടിച്ചാ ഒരു ഒന്ന് കത്തും ഒന്ന് കത്തൂല പിന്നെ കത്തൽ ഒരു സ്പീഡ് കമ്മി അങ്ങനെ പല കംപ്ലയിന്റ് ഉണ്ടാവും
ആഹ്‌ അങ്ങിന്ത്തൊക്കെ ഇണ്ടാവും ഗ്യാസിന്
ഉം ഉം
ആഹ്
കത്തൽ കമ്മി ഇണ്ടാവും ഞാൻ ഇന്നിപ്പോ രാവിലെ രാവിലെകൂടി ഒന്ന് റെഡി ആക്കി റ്റൊള്ളൂ ഒരു ഗ്യാസ് അടുപ്പ് ഞാൻ അവിടുന്ന് കൊണ്ടര് പിന്നെ അതേമാതിരി മഞ്ഞ കളറ് തീ ആയിട്ട് കത്തും
ആഹ്‌ അങ്ങനെ കത്തും അത് കജ്ജ നേരത്താ കത്താന്നാ ഞങ്ങള് പറല് മഞ്ഞ കളറില്
അത്‌ ഒന്നുംല്ല ആ ഒന്നുംല്ല അതാ ഗ്യാസും എയറും പാടെ മ ഗ്യാസ് ഏറുമ്പാടെ ഒരു അനുപാതത്തിലാണ് എങ്കിലും മിക്സ് മിക്സിങ് നടക്കുന്നത് എയറും ഗ്യാസുംമ്പാടെ ഒരു അനുപാതത്തില് മിക്സ് ചെയ്ത ആട്ടിട്ടാണ് അത്‌ വർക്ക് ചെയ്യ്ണത് അയിന്റെ ആ മറ്റേ ഗ്യാസ് വരുന്ന ഹോള ഓവറയിട്ട് അടയെ അല്ലെങ്കിൽ ഓവറായി തൊറയേ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അനുപാതത്തിൽ മാറ്റം വരും
ആഹ
അപ്പോൾ ഓക്സിജന്റെ അളവോ അല്ലെങ്കിൽ ഗ്യസിന്റെ അളവോ കൂടും
ആഹ ആഹ്‌
അപ്പൊ കളർ ചേഞ്ച് വരും അപ്പൊ നീല കളർ കത്തണ് നീല കളർ കത്ത്ണെ മഞ്ഞ കളറിൽ കത്തും അപ്പ എന്തേയ്യും പാത്രത്തുമ്മ കരി പിടിച്ച അടുപ്പത്ത് വെക്കുണീലേറെ കട്ടേയ്ക്കാരേം
അപ്പ കരിപ്പിടിച്ചുലെ
ഉം ഗ്യാസ്മ്മെ ആൾക്കാര് ഒരു ലാഭം നോക്കണ അതാണ് പാത്രം കരിപിട്ചു നാസാവൂലാന്ന് അത് കരിപിടിച്ചാണെങ്കി പിന്നെ അതോണ്ട് കാര്യല്യല്ലോ
അടുപ്പിലൂതണ്ട പാത്രം കരിപിടിച്ച് നാസാവൂല്ല ല്ലേ
ഉം
വേറെകടുപ്പത്ത് വല്ല പാചകം വേറെ തന്നെ രസാണ്
അത് അങ്ങൻ തന്നേണ് രസന്ന്റഞ്ഞ രസന്ന്റഞ്ഞ തിന്ന്ണോല്ക്ക് രസാണ് ഇണ്ടാക്ക്ണോൽക്ക് ചെൽപോ വെല്യ രസൊന്നും ഉണ്ടാവൂല
തിന്ന്ണോല്ക്ക് രസാണ് ഇണ്ടക്ക്ണോല്ക്ക് രസല്ല ഊതീണ് കയ്യ്മക്കെ കരിയായി പിന്നെ ആ പത്രോം കഴികണോ
ഉം ഉം മറ്റേ ബീഫൊക്കെ മാങ്കുടുക്കീലൊക്കെട്ടങ്ങട്ട് വെച്ചാണ്ടല്ലോ
ന്ത് രസാണ് പത് ക്കങ്ങനെ കത്തി തെളച്ചു വന്താലേ ബീഫൊക്കെ എന്ത് ടേസ്റ്റ്
ഉം അയ് വെള്ളിയാഴ്ച അധികം കൊണ്ടുവരന ക്കങ്ങനതന്നെ ചെയ്യല് ബീഫ് കുടി കൊട്ന്നാലേ അങ്ങൻതന്നെ വെക്കലുള്ളൂ
പഎന്താണ് കാട്ടാറിയ ആ കുക്കറിലാണ് ഇട്ആ
ഉം ഇന്നട്ട് രണ്ട് ചീചീന്ന്റയാ എറച്ചി റെഡി രണ്ട ട്ടം ചീചീന്ന്റിയ എറച്ചി റെഡി
ആഹ് ആഹ് അതാ
കു കുക്കറും റെഡിയാക്കാൻ വരല്ണ്ട് ഇഷ്ടം പോലെ കുക്കറെ ഉം കുക്കറെ റിപ്പയറയ്യാൻ വേരെല്ണ്ട് ഇഷ്ട്ടംപോല കൂക്കൂല കുക്കർ കൂക്കൂല
അതെന്താകാരം കേട്അപ്പൊ
അയിന്റെ മറ്റേ വാഷർ കംപ്ലൈന്റ്ണ്ടെങ്കിൽ സൈഡിൽ കൂടി പോവും ആവി
ആഹ്
പിന്നെ അയിന്റെ സ്മേലെ ചെറിയൊരു ഇതുണ്ടല്ലോ സേഫ്റ്റി വാൾവ് അറിം സേഫ്റ്റി വാൾവ് ണ്ട് അയിന്റെ സൈഡി കൂടി ചെറിയൊരു വാൾവ് മേ അട പിന്നെമേലെ ചെറിയൊരു വാൾവ്ണ്ട് സേഫ്റ്റി വാൾവ് അതോപ്പണാവും അതോപ്പണായ അയികൂടി എയർപോവും
ആഹ് അങ്ങനെണ്ല്ലേ
വിസില ട്ചൂല പിന്നെ അയിന്റെ ഹാൻന്റല് വിസില് ഒക്കെമാറ്റാനൊക്കെ വരും ഹാൻന്റൽ പൊട്ടിയാണ്ട് ആന്റലൊക്കെണ്ട് വടെ
ഒന്ന് കട്ടാക്ക്ട്ടോ പത്തിൻറ്റ്
ഓക്കെ